അ ആ ആഹ് എന്തെടുക്കുവാ
കേക്ക്ൺണ്ടാ
ഇപ്പം കേക്കാവോ
ആഹ് കേക്കാം കേക്കാം
ആഹ് ഓകെ ഓകെ മഴയൊക്കെ ഉണ്ടോ
ഇല്ല ഇന്ന് മഴയില്ല ഇന്ന് വെയിലാണ്
ആണോ ആഹ് ഇവിടെ നല്ല മഴയായിരുന്ന് ഇപ്പൊ ഒന്ന് മഴ തോർന്ന് കിട്ടിയതേ ഉള്ള്
അതെ ആ ഇവിടെന്ന് നല്ല വെയില ഇന്നലൊക്കെ മൂടി കെട്ടി രാത്രി മഴ പെയ്തു ആഹ് പിന്നെ രാവിലെ ഒന്നും ഉണ്ടായിരുന്നില്ല ഇങ്ങ്നെ ഇരു മൂടിക്കെട്ടി നി ക്കായിരുന്നു വെയിലും ഉണ്ടായില്ല മഴ ഉണ്ടായില്ല
ആഹ് ആഹ് ഫുഡൊക്കെ കഴിച്ചോ
ഫുഡ്‌ കഴിച്ചിട്ടില്ല കഴിക്കണം രാവിലത്തെ വൈകണ് കഴിച്ചതേ
ആഹ് അപ്പം പിന്നെ വിശപ്പ് കാണത്തില്ല
ആഹ് അയ്സ് പ്പില്ല ഇന്നെന്തിട്ടാ അവിടെ ഭഷ്ണം ഉച്ചക്ക്
ഇവിടെ ച്ചോറ് ആഹ് മോര് പിന്നെ തോരന് അച്ചാറ്
ഉം ഉം ഉം എന്തച്ചാറാ
ഉ ഉം നാരങ്ങാച്ചാറ്
ആഹ വീട്ടിലിട്ടതാ
ആഹ വീട്ടിലിട്ടതാ
ആഹ
ഉ വിട്ടി ല്ലാരൊക്കെ ഉണ്ട്
വീട്ടില് ഹസ്ബൻഡ് ഉണ്ട് മക്കള് ഉമ്മ എല്ലാരും ഉണ്ട്
കുട്ടികൾ എന്ത് ചെയ്യവാ
പിന്നെ കുട്ടി കുഞ്ഞി മക്കളാ ചെറ് അഞ്ചു മാസം അതായത് രണ്ടരവയസ് സൈദ് അജയ് സൈദ്
ഓ ഓ ഓ
അവിടിപ്പഴും മഴയാണോ
ഇപ്പൊ മഴ തോർന്നതേ ഉള്ളു രാവിലെ മുതലൽ നല്ല മ മഴായിരുന്നു ഇന്നലെ രാത്രിയിലും മഴയായിരുന്നു രാവിലെ ഉണ്ടായിരുന്നു ഇപ്പ ഒന്ന് മഴ തോർന്ന നിക്കുവാ
ആഹ് ഇവിടെ ഇന്നലെ രാത്രിയൊക്കെ പെയ്തിരുന്നു ഇന്നപ്പോ അതേ അത്യാവശ്യം രാവിലെ ചെറിയ മഴക്കാരറുണ്ടായി ഇപ്പൊ നല്ല വെയിലാണ് അത് കാരണം തുണികള് കുറേ ഉണക്കാൻണ്ടായി ഇന്നല ഒന്നും നോക്കാൻ പറ്റിയില്ല അപ്പ അത ഒക്കെ എടുത്തിട്ട് ഉണക്കുകയാണ്
ഓ അതാണ് പരിപാടി
ആഹ അതാണ് മെയിൻ പരിപാടി എങ്ങാനും കുറച്ച് ഉച്ചയ്ക്ക് ശേഷം മഴയായാലേ അതൊന്നും ഉണങ്ങി കിട്ടില്ല ഉണ്ണിക്കളുടെയൊക്കെ കുറെയുണ്ടേ ഉണക്കൻ
ആഹ ആ ആ അത മഴ വന്ന കഴിഞ്ഞാപിന്നെ അതാ പ്രശ്നം ഉണക്കണെങ്കിൽച്ചിരി മഴ ആഗ്രഹിക്കും
അതാണ് ഞാൻ പറഞ്ഞ ഇത്ര ദിവസം ചൂടായിട്ട് മഴ പെയ്യാണ്ടായിരുന്നു അപ്പ മഴ പെയ്തപ്പോ തുണി ഉണങ്ങാത്ത പ്രശ്നങ്ങള് ഉ ഓക്കേ ഇന്ന് അവിടെ നി ഭക്ഷണം കഴിച്ചാ?
ഇല്ലില്ല കഴിക്കണം കൊറച്ചൂടെ കഴിഞ്ഞിട്ട്
ഉം പണികളൊക്കെ കഴിഞ്ഞാ?
ആ ആ പറ ഉം പിന്നെ
ആഹ് ആ ആഹ് മക്കളൊക്കെ? മരടലല്ലേ ആഹ
അല്ലഅല്ല
ആഹ പിന്നെ ഏ വേറെന്താ
വേറെ എന്താ ഒന്നുംല്ല ഇന്നലെ എല്ലായിരുന്നോ സത്യപ്രതിക്ജ്ഞ
ആഹ കണ്ടാ ഞാൻ കണ്ടില്ല ഞാൻ അതൊന്നും കണ്ടില്ല ഞാാന് ഇരുപത്തിനാല് മണിക്കൂറും ബിസിയാണ് കുട്ടികളായിട്ട്
ഓ ആയിരുന്നോ?
ടി വി ഒന്നും കാണാൻ പറ്റില്ല ഫോണും കാണാൻ പറ്റില്ല ഫോണ് എടുത്താ അപ്പ ഇവരിക്ക് വേണേ
ആ ഫോണിനു വാശി പിടിക്കുവോ?
ആഹ് ത്തോന് രണ്ടു പേരും ഫോണിനു വാശി പിടിക്കും
ആഹ ആഹ ഹ
എല്ലാം അറിയാം ചെയ്യാനെയ് ഇതില് ചെയ്യാന് എല്ലാം അറിയാം അവർക്ക് ആരും ഒന്നും പറഞ്ഞു കൊടുക്ക ക്കണ്ട അവർക്ക് ആവശ്യമുള്ളത് ഡൗൺലോഡ് ചെയ്യാനും കളിക്കാനൊക്കെ അവർക്കറിയാം
ആ ആ ആ ഞാനാ ഇങ്ങനെ
യൂട്യൂബിലോ മൈക്കിൽ ചെയ്യും ആയപ്പയ് അറിയില്ല
ഓഹോ ആഹ ആ അതെ ഇപ്പ ഉള്ള കൊച്ചു പിള്ളേർ പി ആ പ്പള്ള കൊച്ചു-
ഞാൻ രണ്ടര വയസുള്ള ആളുടെ കാര്യാട്ടാ പറഞ്ഞത്
ശരി
അവന ആവശ്യമുള്ളത് അവൻ ആന ആന വ വീഡിയോ വേണെങ്കിൽ ആന എന്ന് പറയും
ആഹ്
അങ്ങനെ
പിന്നെ ഹസ്ബൻറ് എന്ത്യേ പുറത്താന്നാ
ഹസ്ബൻഡ് ആഹ്
ആഹ് ആഹ് പിന്നെ
തോയ്ക്കാ ഒരു മിനിറ്റ് ഉമ്മ ഒന്ന് ചെന്നോക്യേ ചെല്ല് പിന്നെ
ആ പിന്നെ എന്തുവാ ചേച്ചി എന്തെയ്യുവ ജോലിച്ചയുവാണോ
മാങ്ങ ഒക്കെ ഇണ്ടാ
ആഹ് ഉണ്ട് ഇണ്ട് ഉണ്ട്ണ്ട് ആഹ് എണ്ട് ഞങ്ങക്ക് ഞങ്ങൾ നിക്കുന്ന സ്ഥലത്ത്ല്ല കെട്ടോ പക്ഷെ എന്റെ അമ്മ വീ ട്ടില്ണ്ട് പക്ഷെ ഞാൻ നിക്കണ സ്ഥലത്ത് ത്ത് താമസിക്കുന്ന സ്ഥലത്ത് ഒരു ഏഴ് സെന്റേ ഉള്ളു അപ്പൊ അമ്മ വീട്ടി പോയിട്ടാ ഇതൊക്കെ കൊണ്ടുവരുന്നേ അവിടെ ലാവിശായി- ട്ടുണ്ട് ഉം പിന്നെ പിന്നെ ഈ ചക്ക കെണ്ടന്ന പിന്നെ ചക്ക ഒക്കെ വറക്കും ഉപ്പേരി ഉം ഉം
ചക്കെ മാങ്ങേക്കായ അതിന്റെ ഒരു കളിയാണല്ലോ ചക്കക്കുരുപ്പേരി ചക്കക്കൂട്ടൻ മാങ്ങക്കറി അതാണ് ഞാൻ ചോദിച്ചത്
നമ്മള് മടുക്കും പക്ഷെ ആദ്യമൊക്കെ നമുക്കൊരു ഇൻട്രസ്റ്റ് തോന്നുവേ ആ അത് തന്നേ ആദ്യമൊക്കെ നമുക്കൊരു ഇൻട്രസ്റ്റ് തോന്നും ആ കഴിക്കാനൊക്കെ കൈശേഷി പിന്നെ നമ്മളങ്ങ് മടുക്കും
അങ്ങനെ ഇവിടെന്ന് മാമ്പഴപുളിശ്ശേരി ഉണ്ട് ഇന്ന് ഇവിടെ ഇണ്ടാക്കിട്ടുണ്ട് അതാ ഞാൻ ചോദി ദിക്കാൻ കാരണം
ആഹ അയ്യോ ഞാാനിത് കഴ ജി മടുത്ത് എന്നാ ഇത് കിട്ടാാലിരിക്കുമ്പോ നമുക്ക്
ഹലോ
പറഞ്ഞോ പറഞ്ഞോ നീ കേക്കുന്നുണ്ട് കേക്കുന്നുണ്ട് പറഞ്ഞോ
ആഹ കിട്ടാണ്ടിരിക്കുമ്പോ അവര് പൂതി വരൂല്ലേ ചക്കൊക്കെ വല്ലെടത്തും ഒരെണ്ണൊക്കെ പകുതി കിട്ടുമ്പോ ഭയങ്കര ഇഷ്ട ട്ടിക്കൊണ്ടിരുന്നാല് അല്ല എന്നാല് ചക്ക പഴുത്തത് കഴിക്കകര മടു കിലാട്ട ഡെയിലി ഒന്നും കഴിക്കില്ലേ ആ ചക്ക ഇഷ തണങ്കി
ഉം ഉം പിന്നെ
പിന്നെ എന്താണ് ഇവിടുന്ന് പുറത്തൊക്കെ പോയി ജീവിക്കണവർക്കാണ് ഇതിറെ ഉ അഞ്ച വയസുള്ള ആള് യു കെ ജിൽ
ആണോ ഓഹോ സ്കൂൾ തുറകൻ പോവല്ലേ
ആ എൽ കെ ജി കഴിഞ്ഞു യു കെ ജിക്ക ആയി ഇനി ബാഗും യൂണിഫോമും അല്ല ബാഗ് മേടിക്കണം യൂണിഫോം ഫോമും ബുക്സും നോട്സും എല്ലാം സ്കൂളിൽന്ന് വേടിച്ചു അതൊക്കെ സ്കൂളിൽ നിന്ന് മേടിക്കണം കമ്പ ശരിയാ
ആഹ ആഹ് ആഹ ഹ രണ്ടാഴ്ചയക്ക തന്നെയ ഉള്ളു
ആഹ
രണ്ടാഴ്ചയും കൂടി അല്ലേ ഉള്ളു
ആഹ അത് കഴിഞ്ഞ കഴിഞ്ഞു പിള്ളേരുടെ ആറ നമുക്കും ഇങ്ങനും പൂവാൻ പറ്റും
ഉം ഉ പക്ഷെ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ആ ആ
ഇനി അത് ഇനി ഫുള്ള് തിര ക്കായിരിക്കും പക്ഷേ രാവിലെ നമുക്ക് നേരത്തെ എഴുന്നേൽ ണ്ടേ ഇല്ലെങ്കിൽ താമസിച്ചാലും കുഴപ്പമില്ല
അതന്നെ ഇവർക്ക് മുക്കാലാവുമ്പോ വണ്ടി വരും അപ്പക്കും ചെറുതുകളല്ലെ ഇച്ചിരി വലിയ കുട്ടികളാണെങ്കിൽ നമുക്ക് വേഗം വിളിച്ച എണീപ്പിച്ചു അവര് അവരുടെ കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ ചെയ്തോളും ഇതെല്ലാം നമ്മ ചെയ്ത് കൊടുക്കണം അപ്പെ എണീപ്പി ക്കാനാണ് ഭയങ്കര പണി എഴുന്നേൽപ്പിച്ച് ഞാൻ നേരെ എന്ത് ചെയ്ത് ക്കി ബാത്റൂമേ കൊണ്ട പോയിട്ടി കുളിപ്പിക്കും അപ്പൊ ആള് ഉറക്ക ഒക്കെ വിട്ട് ഒക്കെയാവും എന്നിട്ടാണ് പല്ലേപ്പിക്ക എന്നിട്ട് ഫു ഫുഡ് കൊടുക്കും ഫുഡ് കൊടുക്കും എന്ന് വച്ചാ ഫുഡൊന്നും കഴി ക്കില്ല ഭയങ്കര മടിയാണ് ഫുഡ് കഴിക്ക അപ്പൊ കഞ്ഞിയാണ് കുടിക്കുക കഞ്ഞിയാവവുമ്പോ ഒരു ടീ സ് സ്പൂൺ കൊടുക്കും മുടികെട്ടി കൊടുക്കും ഒരു ടീസ്പൂൺ കൊടുക്കും യൂണിഫോം ഇട്ട് കൊടുക്കും ഒരു ടീസ്പൂൺ കൊടുക്കും ഷൂ ഇട്ടു കൊടുക്കും അങ്ങനെ ഭക്ഷണം കൊടുക്കും ഴിക്കലും ഒരുക്കലും അതോടെ കഴിയും
ആ
ഇത് കൊടുക്കായിരുന്ന ഒന്നൊന്നര മണിക്കൂർ അതുമ്മ പോവും കഴിക്കേമില്ല
ആ ആ ഇനി രണ്ടാഴ്ച കഴിഞ്ഞ പിന്നെ ഫുൾ തിരക്കാ
ആ ഫു അഞ്ചു മാസം ആയതെ.
മ് മ്
മ് മ് പിന്നെ
പിന്നെ നല്ലതന്നെ മോളെ. ന്താ മോൾടെ വിശേഷങ്ങള്?
എന്റെ വിശേഷംന്ന് പറയുന്നത് ഞാൻ ആക്ച്വലി ഇപ്പം എം ജി യൂണിവേഴ്സിറ്റിയില് പി എച്ച് ഡി ചെയ്തോണ്ടിരിക്കുവാ അപ്പൊ ഞ ഈ ഒരാഴ്ച്ച ലീവ
അതേല്ലേ
ആയി
ആഹ്
വിശേഷം ഇവിടെ തട്ടി മുട്ടിയൊക്കെ ഇങ്ങ് ജീവിച്ചു പോവുന്ന് ഉം പിന്നെ
അങ്ങനെ ഇനി കൊറച്ച് കഴിയുമ്പോ ഭക്ഷണം കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങോ?
ഒറങ്ങണോന്നൊക്കെയാണ് പ്ലാ ഞാനി ചെലപ്പൊറങ്ങും ഇല്ലെങ്കി പിന്നെ ഫോണിങ്ങനെ നോക്കിയിരിക്കും ഉറക്കെട മാട്ടോ ഞാൻ ഞാനും അമ്മയുമതന്നെ കെടന്നപ്പം തന്നെ ഒറക്കം വരും ഓഹോ എനി കി കെടന്ന് ഒന്ന് കട്ടില് കണ്ടാലേ ഒറ ആ ആ ശെരി